ഓ
ഹലോ കേൾ കേൾക്കണില്ലേ
കേൾക്കുന്നണ്ട് തനിക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയയാനിഷ്ട്ടോ
ആ
ആഹ എനക്ക് ഇഷ്ടാണ് ഏ താങ്കൾ എന്തൊക്കെയെ ചെയ്യാറ് ക്രാഫ്റ്റ്
ഞാന് ഞനെ ചെറുതായിട്ടൊക്കെ ചെയ്യും ആ പേപ്പർ വെച്ചിട്ട്
ആഹ ആ ഇഷ്ടാണോ ചെയ്യാന്
ആഹ ഇഷ്ടാണ് പക്ഷേ ഏ വലുതൊക്കെ ചെയ്യാന് കൊറെേ സാധനങ്ങള് വാണ്ടേ
ആഹ്
അപ്പൊ ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യും അങ്ങനെ പേപ്പർ പശ യും കത്രികക്കെ വെച്ചിട്ട് ബട്ടർഫ്ലൈസ് ഉണ്ടാക്കുക അതേപോലെ
ആഹ ആഹ ഞാന് കൂടുതലായിട്ട് ചെയ്യല് ഈ ബോട്ടിൽ ആർട്ട റോഡ് സൈഡിൽ നിന്നൊക്കെ കിട്ടണ നമ്മള റോഡ് സൈഡിലൊക്കെ നിറയ ഈ ബിയറിന്റെ കുപ്പിയൊക്കെ കാണാം ആരെങ്കിലും കുടി വലിച്ചെ റിഞ്ഞ കുടിച്ചിട്ട് ഞാനത് എടുത്ത് കയി വൃത്തിയാക്കിയതിന് ശേഷം വൈറ്റ് പെയിന്റ് ഒക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും ഇന്റേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒക്കെ വെച്ച് ചെയ്യും.
ആ അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ കുറെ സ്ഥലത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ബോട്ടിലാട്ടുകള് അത് അടിപൊളിയ. അന്നോലല്ലേ വീട് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്.
ആ നമ്മള് റൂമിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകിച്ച ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം നമ്മള് സ്വന്തം ചെയ്യുമ്പം
ആ ആ. അതിത് ഇണ്ടാവും പിന്നെ അതിൽ ഇതൊക്കെ വെക്കുവോ ഫ്ലവർസൊക്കെ? പൂക്കളൊക്കെ
ഹാലോ? ആ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മെ വീടിനകത്ത് വെക്കും അത് അതിനകത്താക്കിയാണ്ട്
ആ ആ. അങ്ങനെ വെക്കൂലേ.
ഉം ഉം.
പിന്നെ അതെങ്ങനെ വള അങ്ങനെ വളർത്തണ ഇത വെക്കലേ അതോ പ്ലാസ്റ്റിക്കോ?
അല്ല പ്ലാസ്റ്റിക്ക വെക്കും അത് കാണാനൊ ഒരു ഭംഗിയക്ക് ഇല്ലത് മറ്റത് നമ്മള് ചിലപ്പോ വാടിപ്പോവല്ലോ.
ആ ഏത് പെയിൻ്റാ ഉപയോഗിക്കല്?
ഞാന് അങ്ങനെല്ല ഞാൻ പലതും ഉപയോഗിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പെയിന്റ് ഒന്നും ഇല്ല നമ്മള് നമ്മള അടുത്തേത് ഇണ്ടാവണം അങ്ങനെ അത് ഉപയോഗിക്കും അ അങ്ങനെയൊക്കെ
ആ ആ അങ്ങനെ എന്താ ഫസ്റ്റ്ങ്ങനെ വൈറ്റ് കോട്ട് അടിക്കുക അങ്ങനെ എന്തണ്ടോ ബോട്ടിലാവുമ്പോ?
കോട്ട് അടിക്കും പിന്നെ അതിന്റെ ശേഷം സെക്കൻഡ് കോട്ട് അടിക്കും അപ്പ അത് നന്നായിട്ട്
ആ അങ്ങനെ. ആ.
പിന്നെന്താ?
ആ കുറൊക്കെ ഉണ്ടാക്കാ ഇഷ്ടാ?
ആ അക്വേറിയം വീട്ടിലില്ല പക്ഷെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടാണ്. കാണണത് വീ അടുത്തുള്ള വീട്ടിലൊക്കെ പോകുമ്പോ കാണണതൊക്കെ രസമാണ്.
ആ ആ കൊറെ ഇത്ണ്ടല്ലോ അങ്ങനെ കൊറെ മോഡൽസ് ഉണ്ടല്ലോ സ്വന്തം ഉണ്ടാക്കണവലുണ്ട് വാങ്ങണവലുണ്ട്.
ആ ആ.
അക്വേറിയം മീനാളൊക്കെ എങ്ങനെയാ നോക്കാൻ ഇഷ്ടാ?
ആഹ് നമ്മള് വളർത്തിയക്കിട്ടൊന്നുല്ല ഇഷ്ടണ് ട്ടോ വേറെല്ല വീട്ടിലൊക്കെ പോകുമ്പോ കാണുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് കാണാനൊക്കെ ഒക്ക ഒന്ന് ചെയ്ത് നോക്കണം.
ആ ആ.
ഉം. പിന്നെ ഈ ഗപ്പിമീനൊക്കെ ഇഷ്ടമാണ് നമ്മൾ ഈ എന്താ പറയാ വീട്ടിനകത്ത് ഇതില് ആക്കി വെക്കുവല്ലോ. വെള്ള നിറച്ചിട്ട് കളർ മീനൊക്കെ. ആ അതൊക്കെ ഭയങ്കര രസല്ലേ കാണാൻ അങ്ങനത്തെ ഒന്ന് വാങ്ങണന്നുണ്ട്.
എനിക്ക് ഇഷ്ടാ കുറേ വീട്ടിലൊക്കെ പോകുമ്പോ കണ്ടിട്ടുണ്ട് അങ്ങനെ.
ആ ആ ഈ ഗോൾഡൻ ഫിഷും അങ്ങനെയൊക്കെ സംഭവങ്ങള്
ഉം ഉം അങ്ങനെ കൊറെേണ്ട് കളർ ഫിഷ് എനിക്ക് അതിനെ പറ്റ കൂടുതലൊന്നും അറിയില്ല ഡനിയനൊക്കെ നല്ല അറയാം മീനുകളെ പറ്റ
ആഹ ആഹ ആഹ
ൽക്കാണല്ല അതിന് ഭയങ്കര ഇത്ണ്ടാവ ക്രേസ്
ആഹ ആൺകുട്ടിയൊക്കെ പ്രത്യേകിച്ച് ക്രൈസ് ഉണ്ടാവും അല്ല അങ്ങനത്തെ സംഭങ്ങളോ കൊണ്ടൊക്കെ
ആഹ ഒക്കെ മീന് അങ്ങനെയൊക്കെ പറഞ്ഞാല് മീന് വെള്ളം
ആ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്ല്ലേ അതേപോലെ തോട്ട ഉൊക്കെ പോകുമ്പോ മീമ ഇരിക്കാനും ചൂണ്ടയിടാനും അതിനൊക്കെ ഭയങ്കര ഒരു എക്സൈ മനും കാര്യങ്ങളുംൊക്കെയാണ്
ആഹ അടെ കളൊന്നുംല്ലല്ലോ
ഇല്ല ഇവിടെ ഇവിടെ അടുത്തല്ല കുറച്ച്ു പോയാ നമുക്ക്ൊരു കുളം കാണും നമ്മള് അമ്പലക്കുളം പറയും പഞ്ചായത്ത കുളവും രണ്ടും അടുത്തടുത്ത് നമ്മള കാണാനൊക്കെ പോവാറുണ്ട് അവിടെ പലരും ഉ ചൂണ്ട ഇടുന്നതൊക്കെ കാണാം ന്നണ്വവവഹജ്ജ്
ആഹ ഇവിടത്തെ കുളത്തിൽ അങ്ങനെ മീനൊന്നുമില്ല മീന് ആദ്യൊക്കെ ഒക്ക ഇണ്ടായിനട്ടോ പിന്നെന്നെ അത്ര മീനൊന്നുമല്ല അപ്പൊ കൊറെ കുട്ടികൾ ചാടണോണ്ട്
അപ്പൊ അങ്ങനെ
ആഹ പിന്നെ കൊറച്ചൊക്കെ വേനലായ മീന ഉണ്ടാവട്ടോ അന്നെ അങ്ങന ആാരും ചാടൂലല്ലോ പായലൊക്കെ നിറയുമ്പോ
ആഹ
ഞ്ഞ മ്
ആഹ ആഹ
അങ്ങനെ പിന്നെ പൊറത്തൊക്കെ അക്കോറിയം ഇണ്ടാക് ക്ക്‌ണോലുണ്ടല്ലോ അതറിയോ പൊറത്ത് സിമന്റോക്കെ തേച്ചിട്ട്
ആഹ അങ്ങനെ ഇണ്ടാക്കിയാലും രസ
ആഹ എൻക്ക് ന്നല്ലിഷ്ട്ടാ ആ ഞാൻ കൊറേ അങ്ങൻത്തെ കൊറേ വീഡിയോസ് ഞാൻ കാണല്ണ്ട്
ഇണ്ട് കാണും ഇണ്ടാക്കാൻ ഭയങ്കര ഗതികേടെക്കാരം കൊർച്ച് ഏ പണി ഇടുക്കണ്ടി വരും ആ ഹാഡ് വർക്ക് ക്ക്‌ ഇണ്ടാവും
കൊറേ അമ്മള് പൊറത്ത് കൊറേന്നേരം സ്പെൻടെയ്യണം അല്ലഒയ്ഞ്ഞിരിക്കേണെങ്കി അങ്ങനൊക്കെ ഇണ്ടാക്ക്യാ സ്ഥലൊക്കെ ഇണ്ടെങ്കി പിനെ കൊറേ കൊയ്യു ച്ചും ആ അത്യാവശ്യം ഒരു ആയത്തില് ഏ
ട്ടൈം ഇട്ക്കും ഉണ്ടാക്കാനൊക്കെ ന്നമ്മ്ളൊറ്റക്കൊക്കെ ആണെങ്കിലേ ന്നമ്മ്ള്
ഉണങ്ങി പെയ്ന്റടിച്ച് വെള്ളം ന്നർച്ച് മീനിട്ട്
ഒക്കെ വേരണ്ട പിനെ മീനിനെ ന്നല്ല കൃത് കൃത്യായിട്ട് ന്നോക്കുംമെണം ന്നമ്മള് ജസ്റ്റ് ഇണ്ടാക്കിട്ടിട്ട് പോയിട്ട് കാര്യല്ല അതിന് വേണ്ട ഫുഡും തീ റ്റ്യൊക്കെ കൊട്ത്ത് നന്നായ്ട്ട് പരിബാലിക്കാൻ കഴിയണം
ആഹ
ഇവടെ ഏൻ ന്റെ അനിയനെടക്കൊരു മീൻ കൊണ്ടര്ല്ണ്ട് ഒന്നൊക്കൊ കൊണ്ട്രോള്ളൂ എവ്ട്ന്നേലൊക്കെ കിട്ട്യാല്
ആഹ ആഹ
ച്ച് കയ്യുമ്പ ചാവും
അ ഹ അ ഹ
എന്നുയ്ല വെർതെ കൊണ്ട്രാ മീനിഇട്ടി പർന് കൊണ്ട്രും പിന്നത് രണ്ടീസം കയ്യുമ്പോ പ്പോ
ആഹ അതാണ് കേമറ ശെരിക്ക് ന്നോക്കിയാല് ഇണ്ടാവാ അങ്ങനെന്തെങ്കിലത് മാ ത്രം വളർത്തിയാ മതി
ആഹ പിനെ പൊറത് പൊറത് ത്ത്ന്ന് ങ്ങനെ വാങ്ങാൻ കിട്ടൊല്ലോ അപ്പൊ ഇങ്ങനെ ഓരോ ഓല് ഫുഡും തരും
ആഹ ആഹ നമ്മളെ കുട്ടാര വീട്ട്ത്തെ കുട്ടികള ഒക്ക ബക്കറ്റ്ലിട്ടൊക്കെ വളർത്ത കൊറച്ച് കയ്യുമ്പത്തിന് മഡക്കു ചെയ്യും
ആഹ അതാണ്
അൻല്ല സാഹ എന്താ സാമഗ്രികളൊക്കെ വേണം
ഉം ഏ ഓല വളർത്താന്
ആഹ ആഹ
പിന്നെ വെല്യ വെല്യ മീനുകളൊക്ക്‌ണ്ടല്ലോ
ആ ആ ഇപ്പളും മീനുകളെ കുറിച്ചങ്ങനെ ആ പേരുകളൊന്നും അറിയില്ല നമ്മള് കൊറച്ച് മുമ്പ് ഉപ്പ കൊറേ മീന് വാങ്ങിക്കൊണ്ടന്നിട്ട് ന്നമ്ക്ക്‌ കെൻറ്റിനകത്തിട്ടിരുന്നു അതിപ്പെ എന്തായ എന്താ വ അത് കൊറേ കൊറേ വർഷങ്ങളായി അത് ചത്തു പോയിട്ട്ണ്ടാവും പിന്നത് മ്മക്ക്ന്നൊക്കിട്ടനനല്ല അന്നൊരീസം തീറ്റട്ടോട്ത്ത്ന്നല്ലാതെ പിനത് മ്മക്ക് ന്നോക്കിട്ടില്ല ഇപ്പതെന്തായാവോ അതൊക്കെ പ് മരിച്ചു പോയിട്ടുണ്ടാവും ചത്തു പോയിണ്ടാവും
ആ കിണറ്റിലകുമ്പോ പിന്നെ കൊറച്ചൊക്കെ നീണ്ടൽക്കും തോന്ന അല്ലേ
ആ ഉണ്ടാ അതറി പക്ഷെ ഇത് കൊല്ലങ്ങളോളം ആയി ഗൾഫിൽന്ന് വന്നോണ്ട് ഒ നാലോ അഞ്ചോ വർഷയി
പിന്നെ ഞങ്ങള് എന്താ ഈ വെല് മീനിനൊക്കെ പുയർ ഇട്ട് കൊടുക്കുവല്ലോ
ആ ആ
അങ്ങനെക്കെട്ട എടുത്ത് നോക്കിയിട്ടുണ്ട് വെറുത്തെങ്ങനെ
ആ ആ ഉം
കെണറ്റിൽട്ടോ കെണറ്റിലെ എടുക്കും
ഉം പിന്നെ ഈ ക്രാഫ്റ്റ് ചെയ്ത് ഏർ ക്രാഫ്റ്റ് ചെയ്യണത് ഇനി തുടരാൻ താല്പര്യുണ്ടോ അതായത് വലത് വലിയത് സംഭവക്കി പേജ് ഇൻസ്റ്റൽ പേജ ഒക്കെ തട ഇൻസ്റ്റൽ പേജൊക്കെ തുടങ്ങി അ ഇപ്പൊ അങ്ങനെയാണല്ലോ ട്രെൻഡിങ് നമ്മൾ ചെയ്ത് വർക്ക് ഇൻസ്റ്റയിൽ ഫോട്ടോ ഇട്ട് അത് വാങ്ങാ ആൾക്കാര് വ അങ്ങനെയൊക്കെ
ആ അത് ആ താല്പര്യുണ്ട് പക്ഷെ എന്താ കൊറെേ ഇത് വാങ്ങണ്ട കൊറെ നള് ബിസിന ഇറങ്ങുമ്പോ നമ്മള എന്തായാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങേണ്ടല്ലോ
ആ അപ്പ ആദ്യം അതിനുള്ള സംഭവങ്ങൾ വേണ അല്ലെ ബിസിനെസ് ഒക്കെ ചെയ്യാന് ഇഷ്ടാണോ വേറെ സംഭവങ്ങൾ
ആ ഇഷ്ടാണ് ആ ഇൻക്ക് ഒരു ഹോ എന്താ ഒരു ഹോട്ടൽ പോലെ അങ്ങനെയൊക്കെ തൊടങ്ങണം ന്നുണ്ട് ഹോട്ടലല്ല ഒരു കാഫറ്റ് ഏരിയ ആ
ഭാവില് ലേ
ആ ഭാവിൽ എന്താ നമ്മളെ സ്വന്തം ഡിഷസ് സ്വന്തം കണ്ടുപിടിക്കുന്ന ഡിഷസ് അങ്ങനെ ഫുഡ് ടെക്നോളജി ആയിട്ടും
ആ ആ അത് നല്ല നല്ല സംഭവമാണ് നല്ല പ്രോഫിറ്റബിൾ വെക്കാനും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം നമ്മള് അവർ നല്ല അവർക്ക് വിശ്വാസം വേണം ഫുഡിന്റെ കാര്യാവുമ്പോ നമ്മൾ വെറുതെ അങ്ങ് ഉണ്ടാക്കിട്ട് കാര്യല്ലല്ലോ വിശ്വാസം വേണം
നല്ല നമുക്ക് അങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചാണ്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ്ള്ള സംഭവങ്ങൾ ഉണ്ടാക്കാ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടാ
ഉം ഉം
ഒരു ചെറിയൊരു കഫറ്റീരിയ തുടങ്ങിയിട്ട് പിന്നെ അതിങ്ങനെ വലുതാക്കി കൊറേ സ്ഥലത്ത് തൊടങ്ങി
ആ ആ
ആ അങ്ങനെയൊക്കെ അങ്ങനെ എന്തേം ഐഡിയ ഇണ്ടോ ങ്ങളെ കയ്യില്
ഇൻക്ക് ഞാന അങ്ങനെ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല ഇപ്പൊ നമ്മൾ ആ ആ ഒരു സ്റ്റേജ്ക്ക് എത്താ നായിട്ടില്ല ഇഞ്ഞ് ചിന്തിക്കണം ഭാവിയില് എന്തെങ്കിലും ബിസിനസ് ഐഡിയകള് ഏ നല്ലതായിരിക്കും പ്രോഫിറ്റൊ പ്ളാവണം ലോസ് ലൈകാ പിന്നെ കാര്യൊല്ല അതിനുള്ള ഇത് വാണം ന്നാ നമ്മക്ക് വെച്ചാലോ
ആ ഓക്കെ